ആഹ് പരെ
ആ പിന്നെ ന്നിട്ട്
മ് ഹ അപ്പന്താ പറിണ് അപ്പന്നിട്ട് അത് കാരണം പിന്നെ മത്തം കൊർച്ച് തിന്നും അപ്പ ഞാമ്പറ്യ ഞ്ഞ് ഓരോ സാധനം ഇതിങ്ങനെ ജമിൻ നോട് ചോദിച്ചാമതി ന്ന പിന്നെ കൊറച്ചിച്ചക്കെങ്ങനെ തിന്നോളു
ന്ന ഇങ്ങൻ തിന്ന്ണോട്ത്ത് വെക്ക ണ്ട്യരും
ഉം ഓൽക്ക് ചോറ് തീരെഷ്ടല്ലയ് വെറ്ത
നമ്മള് സ്കൂള് പഠിക്കുമ്പോ ഇണ്ടാവല്ലേ അങ്ങനെ ഈ എലവർഗ്ഗങ്ങൾ വിറ്റാമിൻ എ ആണ് ബി ആണ് ന്ന്പറഞ്ഞ് കാൻ ഉണ്ടാവുംല്ലെ പഠിച്ചു കേട്ടിട്ട്
ഉം ഓനെ ഇതേമാതിരി ചോറ് തീരെ ഇഷ്ടല്ല എന്താണ് ചോറില് എന്ത് കുന്താള്ളത് കൊറെ അന്നജം തിന്നിട്ട് വെറുതെ തടിയപ്പൊണ്ണന്മാരാവാൻ വേണ്ടിട്ട് ഒരു കാര്യം ഇല്ലാത്ത തടി
ന്നിട്ട് തിന്നൂല
ചോറ് പിന്നെ എന്ത ഇ
ആഹ് ആഹ് ഉം തിന്നമതി ലെ ഹലോ
അല്ലേ ചോറ് രണ്ട് വറ്റൊക്കെ തിന്നള്ളൂ തിന്നോട് കാര്യണ്ടോന്നൊക്കെ ചോദിക്ക്ണണ്ട്
തിന്നാ മടി
ആഹ് തിന്നാ മടിയന്നേണ് ഓൽക്ക് എന്താ ചിക്കന്, മീന് അത് ഉണക്കലൊന്നും കൂട്ടൂല
എന്റെ മൂത്തോള് മീൻ കൂട്ടേല്ല്യ ഓള് ഒന്ന അല്ലെങ്കിൽ മുട പൊരിക്കു അല്ലെങ്കോ പപ്പടം പൊരിക്കോ അച്ചാറ് കൂട്ടിട്ടൊക്കെ ചോറ്ന്നും മീൻ തിന്നൂല മീൻ തീരെ തിന്നൂല
ആഹ് ആഹ് നീ തിന്നൂല ലെ ഉം
മുത്തോള് തീരെ തിന്നൂല. ഞാൻ ന്നെട്ട് മ്മ പറയും. ജാരാൻ്റോടെ പോണ്ടതല്ലേ പിന്നെജിപ്പോ ങ്ങനായാ ശരിയാവുവോന്നൊക്കെപർഞ്ഞ് ക്കാണ്ട് മ്മ പറ്യും എല്ലോടത്തുംപ്പ നമ്മളോട്ത്ത മാരി കാവോ പറ്റുവോ ന്നൊക്കെ പറഞ്ഞിട്ട ആര് പറയണ ഓള് കൂട്ടൂല കുട്ട്യോള് പ്പൊങ്ങനെ നമ്മള് പറഞ്ഞാ കേക്കൂലല്ലേ നമ്മള നമ്മളെ മായ്‌ര്ത്തല്ല ഓല് ഓല് വിചാരിച്ചയ്‌രിയ നടക്കൊ
ഇവര്ക്ക് മീന്
ശരിക്ക് കൂട്ടണേ മീൻലൊക്കെ എന്തെല്ലാ അടങ്ങിട്ടുണ്ട് പർഞ്ഞാ കേക്കൂല ചെറിയോല് രണ്ടാളും പിന്നിം കൂട്ടും തോനൊന്നുല്ലെങ്കിലും കുറച്ചെങ്കിലും കൂട്ടും
ഓനെ ഇലവർഗങ്ങളും പച്ചക്കറികളും തൊടൂല ഉണക്കമീനും തൊടൂല പച്ചമീന്- നല്ല ഐറ്റം മീനുകളൊക്കെ ഉണ്ടെങ്കിൽ അതും കഴിക്കും ചെറുതിനിനൊരു കുഴപ്പല്ലട്ടോ ചെറുത് ഇങ്ങോട്ട് കടിക്കാത്ത എല്ലോ സാധനവും തിന്നും.
ഓന്ക്കെല്ലാതും പറ്റും ഒന്നിനൊരു പ്രശ്നവില്ല ഉംഹ് ആഹ് ഓനിക്ക് പറഞ്ഞമാതിരി വത്തല് കഴിക്കൂല വത്തല് കഴി ക്കാത്തത് അത്ര ഇഷ്ടല്ലായിട്ടല്ല ഓന്റെട്ത്ത് ഇര്ന്നിട്ട് ഞമ്മളിങ്ങനെ മുള്ള് കളഞ്ഞിട്ട്
ഉ
കൊട്ക്കണങ്കി ആഹ് അങ്ങനെയാണെങ്കിക്കെ തിന്നും അതേമാതിരി മത്തിയൊക്കെണെങ്കി നല്ല കറ്മുറേനെ പൊ കഴിച്ചാല് ഒന്നൊക്കെ തിന്നും ആഹ് അല്ല ഇന്നാലു അത്ങ്ങനെ പ കൊഴപ്പൊന്നുല്ല ബാക്കിയൊക്കെന്നാലും എല്ലാതോന് തിന്നുട്ടോ പച്ചക്കറിളൊക്കെണെങ്കി ഇന്റെ കുട്ടിക്ക് നല്ലഷ് ഞാനതെന്നെ കൂട്ടാങ്ങളൊക്കെ കൊറേ ഇണ്ടാക്ക്ണത് ഒര്ക്കും ഓന് ചെറിയോൻ നല്ലഷ് ട്ടാട്ട് നല്ല കുറെ കൂട്ടാനൊക്കെ കണ്ട എന്തോര് പൊലിവാച്ച്ട്ടാ അഹ് കൂട്ടിങ്ങാട്ട് കൊ ച്ചക്കും ചോറ് തിന്നണം ഓൻക്ക് അപ്പൊ മീനും ന്നെല്ല മീനും ഇറച്ചിയൊക്കെ ആണെങ്കി ഓന ത് ഒര് പേരിനൊക്കെര് പൊട്ട് ക്കെ ടുത്തിട്ട് ബാക്കി ഞങ്ങൾകൊക്കെണ്ട് തരും ങ്ങട്ട് ഈ കൂട്ടാങ്ങള് കൂട്ടീട്ട് ഓൻ ചോറുന്നും ഞാ പറിം ഓന്റെ മാരിആവണം എല്ലാ തും കൂട്ട്യാ തിന്നണം
ആ അങ്ങനത്തെർക്കെ ആരോഗ്യം ഉണ്ടാവൂള്ളൂ കുട്ടികൾക്കെ
കുട്ട്യോൾ ഈ ഫുട്ബോള് കളീന്ന് പറഞ്ഞിങ്കാണ്ട് ഇപ്പ പ്രോട്ടീൻ നോക്കിങ്ങാണ്ട്പ്പൊങ്ങനെ കൊർചിച്ചാ ഉം ഉം അതെ ഓൻ ഇല്ല ഓന് ഇതന്നെ ഇങ്ങനെ നോ ഈ എല ഒന്നും കഴിച്ചിരൂന്നില്ല അപ്പൊ ജെമീനിനോട് ചോദിച്ചപ്പോ അയില് ഒക്കെ ഓരോന്ന്ണ്ട് പറഞ്ഞിട്ട് കൊർച്ചീച്ചേ തിന്നലോടങ്ങി ഉം ഞാൻ പറാ അധേലും നന്നായി പറയാ അങ്ങനെങ്കിലും ഇജ്ജ് തിന്നല്ലോന്ന്
അങ്ങനെലും ജമീനിനെറ്റ് ഒരു കാര്യം ഇണ്ടായി ലെ
മത്തന് തൊട്ട് നോക്കൂലായിരുന്നു അപ്പൊ ഇന്നലെ ഞാൻ ഇങ്ങനെ പറഞ്ഞേ അല്ല മത്തന്റെ ണ്ടോന്ന് ചോദിച്ചനോക്കർഞ് ഓന് മത്തന്റെ ഒരു കുന്ദുല്ല ഒരു പ്രോട്ടീനുല്ല ഒന്നുല്ല പറഞ്ഞ് ഓൻ ചോദിചോക്കി മത്തൻ ൽ കുറച്ച് പ്രൊട്ടിണ്ടാർഞ്ഞ് ജമീനി ഉം അപ്പൊ ഓന് പറയാ ജമനി ഇന്നോട് കൊറച്ച്ണ്ട് പറഞ്ഞിക്ക്ണ് ഞാന് കൊർച് തിന്നോളാ ന്ന്
വല്ലാത്ത സാധനങ്ങള്
ആഹ് അതൊക്കെണ് ഓല് ഓൻ മറ്റൊൽക്കൊന്നും കൊഴപ്പല്ലട്ടെ വല്യോൽക്കെ ഇണ്ടായിനിയെന്നു എല്ലാരും തിന്നിനി ഇവൽക്കാണ് എല്ലാത്തിനും ഒരു പ്രശ്നം
ഉം
ചൊയാ പറ്റൂല വെള്ള ചോറ് മാത്രം തിന്ന് എങ്ങനെ എന്താണ് വെറും ചോറ് എങ്ങനെ മന തിന്നോണ്ടക്കയാ പറയാ
എന്നും ബിരിയാണി വെക്കാ ഞാൻ പറഞ്ഞമാതിരി
ഫ്രൈഡ് റൈസ് മന്തി ബിരിയാണി ബിരിയാണി ഒക്കെ തന്നെ ഇപ്പ എന്ത വന്ന് വെച്ചിട്ടാ എവിടേലി പോയാലും വാണ്ടില്ല പേരെൽ ഇണ്ടാക്കണെങ്കിൽ കൊർ കുറച്ച് ബിരിയാണി ഇട കൊറെ ചിക്കൻ പ്രോട്ടീൻ ചോറില്ലല്ലോ
ചിക്കൻ മൽ നല്ല പ്രോട്ടീനാ
ആ ചിക്ക ചിക്കൻലാ നല്ല പ്രോട്ടീന് പറഞ്ട്ട് അതു കൊറെ തിന്നും ഉം
ചിക്കൻ കൂടുതല് തിന്നാ തന്നെ കേടാണ്
കേടാണ് ഇങ്ങനെ ഓന്റെ ഇപ്പ ഇങ്ങനെ പറിം കൊറേ ചിക്കൻ തിന്ന് വെച്ചിട്ട് അയിക്കൂടെ നമ്മളീ ഇതൊന്നും ഇത് ഇള്ള ചിക്കനൊന്നല്ലല്ലോ അപ്പൊ അങ്ങനെ കഴിക്കണ്ട കുറേ എന്നൊക്കെ പറയും
നമ്മളെ പെരേല്ള്ളതല്ലേ അത് ന്ന് പറഞ്ഞാല് ഓല് കുത്തി വെച്ച് ഇതാക്കണതല്ലേ
കുത്തി വെച്ചാ കോഴിയല്ലേന്നൊക്കെ പറഞ്ഞിട്ട് മുപ്പര് ഇങ്ങനെ പറിം
ആഹ്
അതും പറഞ് അവുനോട് പറഞ്ഞാ കേക്കൂല ഓന് ഉം
ഉം ഉം മറ്റോര് വരലില്ലേ മറ്റോല് രണ്ടാളും
ഉം ഓല് വരാനിപ്പോ ഇഞ്ഞി ഇതാ വരാനപ്പോ രണ്ടാള് പോയിട്ട്പ്പൊ ഒരു മാസായി ഇങ്ങനെ ഓള് ഇങ്ങനെ വൈകലില്ലട്ടോ അപ്പോ ഓളും മുഹറം പത്തിന്റെ ലീവിന് ഓൽക്ക് ഒരു ദിവസം ലീവ് ഇണ്ടായിനി പക്ഷെ ഇപ്പൊ ഓള് പറഞ്ഞു എക്സാം സ്റ്റാർട്ട് ചെയ്ത്ക്ക്ണ് പ്പോ
പിന്നെ ഒരീസത്തിനായിട്ട് വരുമ്പോൾ ഇതാലെ
അല്ല അങ്ങനെ വര്ല്ണ്ട് ഓള് രണ്ടീസത്തിനു ഇപ്പൊ വെള്ളിയാഴ്ച വന്നാല് ഞായറാഴ്ച അങ്ങനെക്കെ അങ്ങൻത്തെ ലീവ് മുഹറം പത്തിന്റെ സമയത്ത് കിട്ടിയിരുന്നു അപ്പോ ഓള് പറഞ്ഞു ഈ ആഴ്ച്ച വന്നാല് പഠി ക്കല് നടക്കൂലമ്മ വന്ന കുട്ടികളെ പിന്നാലെക്കാരം അടുത്താഴ്ച എക്സാം നടക്കാണ് അപ്പൊ പിന്നെ ഇപ്പൊ രണ്ടു ദിവസം പഠിക്കാൻ പറ്റുന്ന ലീവാണ് അപ്പൊ ഇനി ഞാന് പഠിക്കാൻ വേണ്ടിട്ട് പുസ്തകം ഏറ്റിങ്ങാണ്ട് വരണ്ടെ ഇഞ്ഞിപ്പോ ഒന്ന് വായിച്ച് നോ ക്കണെങ്കിൽ തന്നെ പിന്നെ അതങ്ങ അത്രയും ദൂരത്തക്ക് ആ കട്ടിള്ള ഓരോ കിതാബ്കളെക്കാരം അത് അങ്ങോട്ട് എറ്റി കൊണ്ടോണം ന്നാ കൊടന്നിട്ട് അയിമക്ക് ഇരിക്കാൻ സമയം കിട്ടോ വന്ന ക്ഷീണം മാറി കഴിഞ്ഞ ഈ കുട്ടികള് ഇപ്പൊ കളി ക്കാനും ഇതിനും നിന്ന അതോ വെറുതെ കൊണ്ടലയ്കാരം അപ്പൊ ഞാൻ ഈ ആഴ്ച വര്ന്നില്ല രണ്ടാ ശനിക്ക് വരാ പ്പൊ അടുത്ത വെള്ളിയാഴ്ച്ച വരും ഈ ആഴ്ച അല്ല അപ്പൊത്തിന് എക്സാമും കഴിയും
ആ ഈ ആഴ്ച ഇപ്പൊന്നല്ലേ വെള്ളിയാഴ്ച അടുത്ത ആയിച ലെ
ആഹ് ആഹ് അങ്ങനെ അടുത്താഴ്ച വരും അടുത്ത വെള്ളിയാഴ്ച വന്നാല് പിന്നെ ഇവൾക്ക് അപ്പോഓള് പറയുന്ന ഞാൻ ഈ മുഹറമത്തിന്റെ അന്ന് വരാത്തിന് പകരം ഞാന് തിങ്കളാഴ്ചയേ പോവുള്ളൂ തിങ്കളാഴ്ത്തെ ക്ലാസ് മുടക്കിട്ട് തിങ്കളാഴ്ച്ചയെ പോവുള്ളൂ അപ്പ ചൊവ്വാ ക്ലാസിന് പോവാനും തിങ്കളാഴ്ചയെ പോവുള്ളൂ പറഞ്ഞു
ആഹ് ആഹ് എന്തായി മ റ്റേത് വിളിച്ചു നോക്കിയ പോവാൻ പോവാന് കടയ്ക്ക്
നോക്കുവാ പറഞ്ഞാ ഞാൻ വിളിക്കൊക്കെ ചെയ്യും മിനിഞ്ഞാന്ന് വിളിക്കൊക്കെ ചെയ്യും അപ്പ അവിടുന്ന് രണ്ടാൾക്കാര് ഇറങ്ങാണ്ട് പറഞ്ഞുല് ഓര് ഇറ പക്ഷെ ഈ മാസം ഇറങ്ങുന്നാ പറഞ്ഞത് അയാൾ പറയും ഈ മാസം മുതൽ ഇറങ്ങിയിട്ടില്ലാന്ന്
ഓ ആഹ് ആളെ ഒഴിവിന് കേറാനാവുംല്ലേ
ആഹ് അപ്പൊ ആ ഒഴിവിന് വിളിക്കാന്നാ പറഞ്ഞിക്കണത് ഇതിന്റെ മുന്നിങ്ങള് ഒരു ദിവസിവിടെ വന്ന് നോക്ക്‌ എന്നൊക്കെ പറഞ്ഞു ഞാൻ എന്തിനാപ്പ മുന്നേന്ന് പോയി നോക്കിട്ടിപ്പോ എന്താ ഉള്ളതൊക്കെ ഈ എന്താണ് എന്ന് ചോയിക്കണതാണിതല്ലാതെ ഒലവടെ അറുന്നൂറും ഇരിക്കട്ടെ വിചാരിച്ചു ഉം ഇന്നിപ്പോ കൊർച്ചൊരു സമാധാനം മാസം മാസം ഇങ്ങനെ ഈ ആറായിരം കൊടുക്കാന്. ഒക്കെ കൂടി ഇങ്ങടെ എത്തായിട്ടുള്ളൊരു ഇടങ്ങാറുണ്ടെ
ങ്ങൾക്ക് മാസം മാസം ആറായിരുള്ളൂ ഞങ്ങൾക്ക് രണ്ടാൾക്ക്‌ ക്ക്‌ ആറായിരണ്ട് പിന്നെ ഫീസ് മാത്രം വണ്ടി പൈസ വേറെ തൊള്ളായിരത്തി അയ്മ്പെയിത്തെ രണ്ടാക്ക് ഇപ്പൊ ഫുള്ള് കൊടുത്ത് ഇന്നലത്തോടെ കൊടുത്ത് തീർത്ത് ഇനിയിപ്പ ഈ മാസിനി ഇല്ല ഇനിയിപ്പ അടുത്ത മാസം ഉള്ളൂ
ആഹ് രാത്രിക്ക് ട്യൂഷൻ ഫീസ് ഉണ്ട് പിന്നെ മാസം മാസം ആറായിരം അത് കൊടുക്ക കൊടുക്കണം പിന്നെ കൂറി അയ്യായിരത്തിന്റെ അയ്യായിര ന്റെ ഒരു മുറിവിന്റെ മൂവായിരത്തി അഞ്ഞൂറിന്റെ പിന്നെ ലോണിന്റെ പൈസ അടക്കാനുണ്ട് ഇതൊക്കെണ്ട്
അവളാണ്
ഇതൊക്കെ ഒരുമിച്ചിട്ടെന്നേ ചെയ്യ. ഞങ്ങൾക്കുള്ള തൊക്കെ ഒന്നിച്ചിട്ടാണ് ഞങ്ങൾക്കു എന്താ ഒന്നാം തീം എന്താ പൈസക്ക്‌ ആവശ്യമാണ്. പത്താം തീയതി പൈസക്ക്‌ ആവശ്യമാണ്
ഓ ഞങ്ങക്ക് അങ്ങനെ തന്നെ പത്താംതീം ഇണ്ട് പിന്നെ പത്താം തീന്റെ ഉള്ളിലാണ് സ്കൂൾത്തെ പൈസൊടുക്കല് അഹ്പിന്നെപ്പ പത്താം തിയ്യതിന്നുള്ളത് കുറച്ച് ദിവസം വൈകിയാലും കുഴ
എന്റെ മോളതും അങ്ങനെയാണ്. ഹോസ്റ്റൽ ഫീസ് കൊടുക്കേണ്ടത് പത്താം തിയതിയുടെ ഉള്ളിലാണ്. പത്താം തിയതി കഴിയാൻ പറ്റൂല
ആഹ് ഇബെരുക്കു അങ്ങനേണ് പത്താം തീന്ന് പറിം ആരും പത്താംതിയൊ ന്നിള്ളെ ഇരുപതാം തീയതി ഇന്ന് ഇപ്പോ രണ്ടാം തീയതിയൊക്കെ ആയിക്കണ് ഇന്നലെയാ കൊടുത്തത് അത് സ്കൂൾ ഫീസ്
ഉം അങ്ങനെ ഇപ്പ കൊറച്ച് സമാധാനം ഇണ്ട് ഇപ്പൊ ഇഞ്ഞി ഒരു കുറി കിട്ടാണ്ട്. അത് രണ്ടര ലക്ഷത്തിന്റെ ആണ്. കഴിഞ്ഞിട്ടൊന്നുല്ല ആകെ ഒരു കൊല്ലള്ളൂ അത് രണ്ട് മൂന്ന് കൊല്ലത്തോളൊക്കെ പിടിക്കണതാണ്. രണ്ടര ലക്ഷുള്ള അവിടെ അയ്യായിരം ഉറുപ്പിക കൊടുക്കണത്
മാസമാസം
അപ്പം ആഹ് ആഹ്
എത്ര ആളാ
അപ്പൊ കൊറേ ആളുണ്ടാവും. മഹല്ലിന്റെ ആണ് പള്ളിന്റെ
ആഹ് അപ്പൊ നാപ്പത്തഞ്ചാളൊക്കെ ഇണ്ടാവൂല്ലേ?
ഉം നാപ്പത്തഞ്ച് കിലാരൊക്കെ ഉണ്ടാവും
നാപ്പത്തഞ്ച് അല്ലലെ ആഹ് നാപ്പത്തഞ്ചന്നെ ഉം ഒന്ന് രണ്ടര ലക്ഷം
രണ്ടര ലക്ഷം ഉറുപ്പിണ്ട്. അപ്പൊ പിന്നെ എന്താ വേരൊരാളോട് ഇവിടുത്തെ ഒരാളോട് ചോദിച്ചു ഉം ആഹ് കിട്ടുമ്പോ കിട്ടുമ്പോ പിന്നെ അതിൽ കൂടലന്ന അങ്ങന തന്നെയ ഓരോ പണിക എടുപ്പിക്കലേ വീടിന്റൊക്കെ പറ നടക്കൂ ഇ ഇപ്പോ ഓല പഠനത്തിനുള്ള തെഓല പഠിപ്പ്ണ്ട് കഴിഞ്ഞുള്ള പണികൾ നടക്കുള്ളൂ
ആഹ് ആഹ്
അപ്പൊ പിന്നെ ഓല് പറഞ് ഹോസ്റ്റലിന്റെ മാസം മാസം ആറായിരം ഇങ്ങനെതാവാൻ നിക്കണ്ടേ ഞാന് ആരോടെങ്കിലും ചോയി ചോ ചോക്കട്ടെ കുറി കിട്ടീട്ട് ഒരു ലക്ഷം തരാ പറഞ്ഞിട്ട് അങ്ങനെനാരുടെലടുത് ഒഴിഞ്ഞ പൈസണ്ടങ്ങി ചോയിക്കട്ടെ ആട്ട്
ഒരു ലക്ഷക്കെ വേണോ പത്ത് മാസത്തിന് അറുപതല്ല വണ്ടള്ളൂ
ആഹ് പത്ത് മാസത്തിന് അറുപത് അല്ല അപ്പൊ മേടിക്കുമ്പോ ഒരു ലക്ഷം രൂപ മേടിക്ക കഴിഞ്ഞയേ ഉം എന്നാലും ഇവിടെ ഇപ്പൊ എത്ര മാസം ഇപ്പ കഴിഞ്ഞു കഴിഞ്ഞ ആഗസ്റ്റ് ഉം ആഗസ്റ്റ് വന്നാലൊക്കെ ആയില്ലേ പത്ത് മാസം കഴിയാൻ
ആഈ അപ്പൊ പിന്നെ ബാക്കി മതില്ല എന്നാലും അത് കൊടുത്ത ഒരു പത്ത് മാസത്തേക്കൊക്കെ കൊടുത്താ പിന്നെ നമക്കൊരിത്തില്ലലെ
പിന്നതങ്ങിനെ മറ്റത് പിന്നിപ്പോ അപ്പൊ അങ്ങനെ വിചാരിച്ചിട്ട് അപ്പോ ഓല് പറഞൊല് ഇന്നലെ ഇങ്ങനൊരാളോട് ഇങ്ങനെ ഇവിട്ത്തെ ഒരു റംസ കാര മുപ്പരോട് സംസാരിച്ച്പ മുപ്പര് പറയ കുട്ടികള പഠനത്തിന്റെ കാര്യല്ലേ ഇന്ഷാ അള്ളാ നോക്കാ നിങ്ങളെ കുറി കിട്ടിയുമ്പോ തന്നാൽ മതിന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്ത്ര ഒരാളെ ഒരു ലക്ഷം കൊടുക്കാന്ന് അപ്പൊ അപ്പൊ ഓര് പറയ എന്നാ ഒരു ലക്ഷം ഹോസ്റ്റലിൽ ഫീസന്നെടക്കാം അപ്പൊ ഞാൻ എന്താ ഓലോട് പറഞ്ഞെന്നോ ഒരു ലക്ഷം ഹംസാക്ക തേരാണെങ്കി നമുക്ക് ഇത് അക്കൗണ്ടില് വയ്ക്കാം അങ്ങനെ ഒന്നിച്ച് കൊടുക്കണ്ട മാസ മാസം അങ്ങനെ ഇട്ട് കൊടുത്താ മതിയലോ
ആഹ് മതി
അത് മതി പിന്നെ എന്റെ പെണ്ണിനോട്ന്നല്ല പറഞ്ഞപ്പോളും പറയാ ഓൾടെ ഒരു കൂട്ടുകാരത്തി ഇപ്പപ്പോ ഈ കഴിഞ്ഞ മാസം പഹ് മരോള് മഞ്ചേരില്ള്ളത ഓള് ഇതു വരെ
ഒന്നായിട്ട് നമ്മള് ആദ്യായിട്ട് കൊടുക്കുമ്പോളും പേടിയാണ്
ആഹ് അപ്പൊ ഓള് അല്ലെയ് ഓള് പറിയൊയ് അപ്പൊ ഓള് മ്മാക്ക്
ന്നായിക്കോട്ടെ ഞാൻ വിളിക്കണ്ട്
ആഹ് ആയിക്കോട്ടെ എന്നാ വേറെന്താ തെരക്കാ ശെരി എന്നാ